ആ, പിന്നെ. അപ്പൊ അങ്ങനൊക്കണ് കാര്യങ്ങള്. അള്ളാ, കട്ടൻ രാവിലെ നീച്ച ചായ കുടിക്കുവോ കട്ടൻ
ഏഹ് ഏഹ് ആരി കാക്കേ.
ഇജി.
ഞാ കുടിച്ചീ നല്ല കട്ടൻ ഒന്നല്ല എനക്കല്ല പാൽ ചായ കിട്ടണം ആ ആ.
ൻക്ക് നല്ല ക നേര്യ കട്ടൻ കിട്ടണം.
ഏ ഇക്ക് പാൽ ചായ ഞാൻ നല്ലപ്പണ്ടാക്കി കുട്ച്ച് ഇവടെ വന്ന് വിടുന്നതാണ്.
ഇന്ക്ക് നല്ല പച്ചെള്ളം കിട്ടിയാലും കെഴപ്പല്ല്യ.
ആ പച്ചള്ളം ഞാ കുടിക്കും അ എന്നും ഇന്ന് ആവൊന്നും പറയണ്ടാ ഇന്നല നേരം വൈകി കെടക്കാണ്തന്നെ മാപ്പള അയിന്റെ സ്നേഹി തെകു ഗർഫ്ക്ക് പോവാണ് അപ്പൊ അവിടൊക്കെ പോയി വ ഒന്ന് നേരം വൈകിക്ക്ണ് ആ ഹ അപ്പൊ ഞാൻ ഇന്നല ഞാനും നേരം വൈകി ആ വിന്റെരൊക്കെ കഴിഞ്ഞ് വന്നപ്പോതെ നേരം വൈകി അങ്ങനെ വരുന്നപ്പോ തന്നെ കൊറച്ചേരക്കെ ഫോൺമേ കളിച്ചിരുന്നു ഒറക്കവരിയല്ലട്ടാ അതോണ്ടേട്ടാ അപ്പൊ ഒന്ന്പ്പ സുബേ വ് പുലർച്ചപ്പം എന്ത് അലാറം നാല് മണിക്ക് ഒന്നും ഞാൻ അടിക്ക് അടിച്ചനീ നൂന്റെ നിസ്കാരം ന്റെ ഉത്തകതേഴുമ്പോത്തെ പിന്നെ സുഭയാംകൊടുക്കും അപ്പ സുഭേൽ നിസ്കരിച്ച് പിന്നെ ചൊല്ലി പറയണു പിന്നെ കൊറച്ചേരം ഇന്നോതും എന്നിട്ട് പിന്നെ പിന്നെ കെടുക്കലില്ല അപ്പൊ പിന്നെ മദ്രസിക്ക് പിന്നെ കുട്ടികളെ വിളിച്ചോണ്ട് ത്തി ഓരോ തരം മാറ്റി ഉണ്ടാക്കി വരുമ്പോത്തിന് ചെറുതിന് നീപ്പിച്ചാൽ തന്ന ഓന മൂത്രേഴിപ്പിച്ച് പല്ലേച്ച് കൊടുത്ത് ഓന മാറ്റി ഓനക്ക് ചായ കൊടുത്ത് ഏടി അഞ്ചരക്കൊണ്ട് ഓന്റെ കാര്യത്തിനെറങ്ങിയ പിന്നെ ആറ് മണിവേ ആറേ പത്തൊക്ക ആവുമ്പത്തിന് പോവും ഒരു പോയിന്റ് അടിച്ച് പിന്നെ ഞാൻ ഫ്രീ ആവുള്ളു
അതെ
മടിയാണ് ഓനിക്ക് പോവാന് ഒൻക്ക് ഒന്നാം ക്ലാസുവല്ലാ അങ്ങനെ എല്ലാരും പോയി
എല്ലരും പോയി മദ്രസക്ക് വരാനായാ
ഏഹ് എട്ടേ മുക്കാലൊക്കാവും
ആം സ്കൂൾ അടുത്തന്നാ
ഏഹ്
സ്കൂള് അടുത്തന്നാണ്
എന്ത് മദർസാ
സ്കൂള് സ്കൂള്
സ്കൂള് കൊറച്ച് ദൂരംണ്ട് മദ്രസണ്ട് ദൂരം
ബാപ്പക്കീലാ പഠിക്കണേ
ഏഹ്
ഇവടെ ഇങ്ങള് കേട്ട്ക്ക്ണോ ആവോ ഇരിങ്ങാവൂരി എസ് വി യു പി ന്ന് പറയും കർത്താന്റെ സ്കൂള് കർത്താന്റെ സ് ക്കൂള് ന്നറിയും അയിനാണ് അങ്ങനെണ് പ അയ്ലാണ് അപ്പൊ വണ്ടി വെരും വണ്ടിക്ക് പോവാണ് ഇവിടെപ്പൊ ന്റെ മോ മറ്റോനൊക്കെ നടന്നിട്ടാപോവല് ഇവല് ചെറിയോരല്ലേ കൊർച്ചൊക്കാണ്ട് കയ്ഞ്ഞാല് വണ്ടിയൊക്കാണ്ടൊഴിവാക്കിട്ട് നടത്തണം ശരിയാവൂല ഇത് വാപ്പാരെ തടിമ്മെ പിട്ച്ചാണ് വാപ്പാരെ നയിക്കണത്പ്പൊ മദറസ് ക്ക് വണ്ടിക്ക് ഫീസൊടുക്കാനും ഉസ്കൂൾക്ക് വണ്ടിക്ക് ഫീസൊ
മദർസ്ക്കും വാണല്ലേ മദ്രസില് രാവിലെ നായ്ക്കള്ള്ള കാര
പോകുമ്പോ കൊണ്ടാക്കി കൊടുക്കും പോമ്പൊക്ക് കൊണ്ടാക്കി കൊട്ക്ക മഴല്ലെങ്കിൽഎളച്ചന് ബെയ്ക്ക്മ്മെ കൊണ്ടാക്കി കൊടുക്കും മഴേണെങ്കിൽ അട്ത്ത പെരേ ത്ത കാറില്കൊണ്ടാക്കിക്കൊട്ക്കും ഇവ്ട്ന്നൊക്കെല്ലാ പെരള്ന്നും വണ്ടിയാണ് ഏതെങ്കിലും ഒരു പെരേത്തെ എല്ലാ പെരേലും കാറും ജീപ്പൊക്കെള്ളതല്ലേ
ഉം
വാപ്പാര് പണിക്കോമ്പത്തിന് സ്കൂട്ടിമ്മല് പലോരും കൊണ്ടാക്കി കൊട്ക്കും ചെലോ കുട്ട്യാള് ഒരാള് ഓട്ടർഷ ഇട്ത്താല് അവലെട്ത്തൊരു കുട്ടി ണ്ടാവുള്ളു ഷേ ഓട്ടർഷ നർച്ചും മറ്റുള്ള കുട്ട്യാള് കേറും കാറാണെങ്കില് മ ആ ഒ കാറിലെല്ലാരും കേറും ഞങ്ങ ഞങ്ങളോട്ന്നെന്നും പെയ്യീ നാല് കുട്ട്യാളെ ഈ ഒണ്ടാക്കി കൊടുക്കുവോ അഥവാ മയയാണെങ്കിൽ ഞങ്ങളാഅയിൽവാസി കുട്ടീങ്ങളെ ഞങ്ങടെ വണ്ടിമ്മ തന്നെ കേ മഴയാണെങ്കി ഓല് കാറ് എടുക്കും അയില് ഞങ്ങളെ കുട്ടികളൊക്കെ പോകും അല്ലെങ്കി ആ കാക്കാക്ക് ലോറി ഇണ്ട് ആ ലോറി കേറ്റി കൊണ്ടുപോ കാക്ക ഏതായാലും പണിക്ക് പോകുമ്പും ലോറീല് ബെലണ്ട് കേറി കുത്തിരിക്കും ന്ന്ട്ട് മദർസിന്റെ മുറ്റത്തർക്കി ഗേറ്റിന്റെ അവിടെ ഏർ ക്കി കൊടുക്കും കാ ആ കാക്കാണ്ട് പോവോം ചെയ്യും തിരിച്ച് വരുമ്പോക്ക് തിരിച്ച് വരുമ്പോക് പ്പൊ വല്ല്യോരു വണ്ടി ഏൽപ്പിച്ച്ക്കുണു ഇവിടെ പത്ത് പതിനഞ്ച് കുട്ടികളുണ്ട് ആ വണ്ടീല് ന്നേച്ചാ റോഡ് ബസ് പോണ റോഡ് ആ പൈസ ഇണ്ട് വരാൻ മാത്രം വണ്ടിയാ ഇരുന്നൂ നൂറ്റയ്മ്പത്
ഒരു കൂട്ടരേര്ത്ത്ന്നെത്രേ
ഇരുന്നൂറ്റി അയിമ്പത് ഇരുന്നൂറ്റി അയിമ്പത്
ആ വ്
ആ പിന്നെ എന്താ വെച്ചാ ബസ്സ് പോണ റോഡാന്ന് ഒന്നാം ക്ലാസ്സും കുട്ടികളൊ അപ്പൊ കുട്ടികൾ അവിടുന്ന് ഇങ്ങോട്ട് നടന്ന് എത്തുമ്പോതേനും സ്കൂൾ വണ്ടി ക്കെ വരും പോവും വണ്ടി വരും ചെയ്യും അപ്പൊ പിന്നെ വരാൻ വേണ്ടി ഇ വേറെ വണ്ടി ഏൽപ്പിച്ചാ പോവാനല്ല ആരാ ഉണ്ടാക്കി കൊടുക്കും പണിക്കും പിന്നെ പിന്നെ വരുമ്പോ ഇപ്പൊ കൊ പ് ല്ല വരുമ്പോക്ക കൊറെ വണ്ടിയന്നെ ഏൽപ്പിച്ച്
ആ വാ ആ വണ്ടി ഉണ്ടായതോണ്ട് മദ്രസനേരത്തെ വിടേണ്ട ആവശ്യ ഇല്ലല്ലേ
അ അ നേരത്തെ വീ ഇതെല്ലാം മദ്രസ് ഓര് വിടണ
ചോയിച്ചേ
ആ
നേരെണ്ടാവൂല്ല സ്കൂക്ക് പോവാനന്നും പറഞ്ഞിട്ടെ
ആഹ് അപ്പൊ അങ്ങനെ വെരും. അതെ വരാൻ വെച്ചേനു, എന്താ ചേർക്കാന്ന് ഔട്ന്ന്ങ്ങണ്ട് പോഴിക്കുത്ത് അവിടെന്ന് അങ്ങോട്ട്‌ ഒരു ഇറക്കം എന്ന് പറഞ്ഞാല് കുട്ടികള് തല കുത്തി മറിഞ്ഞ് ചെയ്യും പിന്നെ വെള്ളം ഇങ്ങനെ ഒലിച്ചിട്ട് ഉണ്ടാവും വേണ്ട് കീച്ച് കേ കേറ്റം ഇവിടുന്ന് അങ്ങോ കേറാനും ബെജ്ജ അവിടന്ന് ഇങ്ങട്ട് ഇറങ്ങാനും പറ്റൂല്ല ഇറങ്ങുമ്പോ കുട്ടികളേ ബസ് ഒരു വള മൊത്തം തിരുവാണ് വണ്ടി വരുന്നേയൊന്നും കാണൂല എന്നും വണ്ടി ഇടിക്കലാണ് അവിടെ ഈ വളവും പോയിട്ട് ബസ്സും ആ അപ്പൊ പാടാണ് കുട്ടികൾക്ക് വരാന് പൈതൽ മക്കളല്ലേ ഒന്നാം ക്ലാസ്സും രണ്ടാം ക്ലാസ്സും പഠിക്കണേ കുട്ടികളല്ലേ പെട്ടെന്ന് ഇങ്ങനെ നിർബന്ധ ആക്കിക്കണ ഈ റോട്ടിന് ഏ മദർസ് വിടണ നേരത്തേക്ക് ലോറിത് ബസൊന്നും പാടി സ്കൂൾ വിടുന്ന നേരത്തേക്ക് ലോറി ഇല്ലല്ലോ അല്ലെങ്കിൽ ഇപ്പള് സ്കൂൾ ടൈംമ് കഴിഞ്ഞിട്ട ലോറി എടുക്കാൻ പാടുള്ളൂ
ഉം പണ്ടൊക്കെ എന്തായിരുന്നു
രാവിലെ ഏഴ് മണി മുതല് ആറര മുതല് ഏഴുമണി ആറ് ഏഴ് പുലർച്ചൊക്കെ എടുക്കാ ലോറി അത് കഴി അത് കഴിഞ്ഞാല് എട്ട് മണിക്ക് ശേഷം ലോറി എടുക്കാൻ പാടിയേ പത്തുമണി വരെ എന്നിട്ട് പത്ത് മണിക്ക് ശേഷം ചേല പിന്നെ ലോറിട്ക്കും ഞങ്ങടുത്ത്കാക്കവയൽത്തെ കാക്കൊക്കങ്ങൻ തെന്നെ അപ്പൊ ന്താ ങ്ങള് ഇന്നേരത്ത് പോവാ ത്തേന്ന് ചോയ്ച്ച പറയും പാടില്ല ലോറിക്കാർക്ക് അങ്ങനെ മീറ്റിങ്ങും ഇതൊക്കെ സമരം ഇതൊക്കെ സമരം വെച്ച്ട്ട് അങ്ങനെ ണ്ടായിട്ട്ണ്ട് അപ്പൊ പത്ത്മണിക്ക്ശേഷെ പിന്നെമെറ്റലും മണലൊക്കെ ഇട്ക്കാൻ പോവള്ളോല് അയാള് മെറ്റല് എംസാൻഡ് എടുക്കാൻ പോണം അതാ അങ്ങനക്കെ
കെ സാർ ടി സി ഫ്രീ ഫ്രീ ഇണ്ടായിട്ട് പോ
എങ്ങനെ
കെ സാർ ടി സി ഫ്രീ പോയൊന്ന് ചോയിക്കാ
ഞങ്ങളവടെ അയിന് ഇതിന്റെ ഗ്രാമവണ്ടിണ്ടിന്നു
ആഹ്
ഗ്രാമവണ്ടി ഈഹ് കുട്ടികളൊക്കെ കാണാം ഞാൻന്റെ മോനക്കൊക്കെ പൈസ കൊടുത്താലോൻപറയോ ഞാൻ ഗ്രാമവണ്ടിക്കന്ന് പയും ഇങ്ങള്തന്ന പൈസ ഞാ മുട്ടായി വാങ്ങു കെ സാർ ടി സി കുട്ടികക്കൊന്നും വേണ്ട സ്കൂൾ കുട്ടികൾക്കൊന്നും വേണ്ട ഗ്രാമവണ്ടില്
ഉം വേറെന്താ മഴഅങ്ങനെപെയ്തുകൊണ്ടേ ഇരിക്കണ്
ഓ ഇവിടെനെതന്നെനല്ലമായഇണ്ട് നമുക്ക് കറണ്ട് പോകും അതൊക്കെ തന്നെ ആഹ
ഇനി വന്നോരിനിതിരിച്ച്പോകൂല്ല സ്കൂൾക്ക് പോവാൻ ഭയങ്കരമടിയ
ആ അതന്നെ എന്നതെല്ലാണവ
എന്താ അപ്പൊവള്ളംന്നറിഞ്ഞിട്ട് ചമ്മലും ഇതും കൂടെഅ നമ്മള ലാവത്തെ പലാവിന്റെയും കൂടെ അങ്ങ് നറഞ്ഞിക്ക് തോ
എവിടെയാണ് മുറ്റത്താ
ആഹ് മുറ്റഅങ്ങോട്ട്അടിചൂട്ടിയത് അങ്ങൊണ്ട് ഞാൻ രണ്ടിവസം രണ്ട മൂന്ന്ദിവസം ഞാൻ പ കിട്ടന്ന് തീണ്ടാച്ചിട്ട് ഫസ്റ്റ് മേലെ മാത്രചിന്റെചക്കവീണ് ചക്ക മൂടക്കെ പിന്നെ ആ തരക്കൊക്ക ഞാൻ കൊണ്ടിടല് ഹവൾട്ട ഒരു കഥയ ഈ കാലങ്ങണ്ടായ പറയുന്ന ആ തലത്തൊക്ക കൊണ്ടിട്ട ഇനി ഇപ്പൊ പണിക്കാർക്ക്റ്റയൊക്കും ബുദ്ധിമുട്ടായി ഇത് മണത്തിട്ടും വീർത്താർത്തോട്ടും പൊത്‌അടിച്ചിട്ട്
ഉം
ത്കൊണ്ടിടാല് ലവമ്മാര് ഏഹ്
ചീഞ്ഞിനാറിയിട്ടുണ്ടാവും
ചീനിക്കുന്നതായിട്ട് ഞാൻഎന്നാവിചാരിച്ച്എന്താചമ്മ അമ്മല ആകെ ചമ്മല് അങ്ങന ആ വട്ടപ്പാത്രത്തിക്കുംമുരിക്കും പോരിട്ട് കൊണ്ടടല് ഇവിടെണ്ട് വൃത്തിആവാൻ ആ തർക്കപിന്നെഎന്തായാലുംപൊണ്ടില്ല അവിടെകാടുംപോറത്ത് ഒക്കെയേണ്
മ്മ്
വേറെണ്ടആതൊടുക്കെ നാട്പോൻവജജമതൊക്കെ ഉ പാടെ നായ്ക്കളൊക്കെവാറാളണ്ട് ഇവടങ്ങ്ചിലൊക്കെ നല്ല പെരുമായാണ് പാവാണ് പോയി ക്കള്
ഉം
നായ്ക്കളും കോയിക്കളും എല്ലാരും ഉണ്ട്
ആഹ് അങ്ങനെ നടക്ക
ഉം ഇന്ന് എന്താ മീനൊക്കെ കിട്ടിക്കണാ
ആ ചെമ്മീൻ കിട്ടി
ഏ
അടുത്ത ബാക്കി വീണ്ടിയിരിക്കണം
ആ ഞാന് അതന്നെ പറഞ്ഞെ ഇന്നലത്തെ മീനും ഇതൊക്കെ ഉണ്ട് ഉം അതൊക്കെ ഒണ്ട് ഒപ്പിച്ചിട്ട് ഇന്ന് വേഗം പണിഇക്കട്ടെ
ചെമ്മീൻ ഇപ്പൊ വെണ്ടൊക്കെ കറി വെച്ചിട്ട് ചെമ്മീന്
ആ എന്റെ വാ ക്കളുണ്ട് ഇന്നലെ രാത്രി വെണ്ടക്ക കൊണ്ട് വന്നേക്കണു കൊറച്ച് തോനെ കാട മുട്ട കൊട് ന്നേക്കണ് അറിഞ്ഞ് കാടാ കൊട്ട പുഴുങ്ങണം അപ്പൊ രാവിലെ പുഴുങ്ങി കൊക്ക പുഴുങ്ങിത്തൊച്ചു വരുമ്പോത്തിനു നേരം പോകും കുട്ടി ക്ക്‌ ക്ക്‌ തൊൽച്ചതന്നെ ഇഷ്ടല്ല പുഴുങ്ങിയ എനിക്ക് ട്ടികൾക്ക് അങ്ങനെ പറ്റൂല്ല മസാല ഇട്ടിട്ട് ഇണ്ടാക്കി കൊടുക്കണം മസാല ണെങ്കിൽ അങ്ങനെയാണെങ്കി ഓല് തിന്നും
ആഹ്
അതന്നെ
ഏതാ നക്ക തല്ല കാര്യം നക്ക
ഏ
പൊട്ടുള്ള പോലെ തിന്നുല്ലേ ഇണ്ടാക്കിയാല്
ആ അത് മാഗി ക്യൂബുവാ മാഗി വേണം മാഗിക്യൂബ് ല്ല്യേ ആ മാഗി ചിക്കൻ സ്റ്റോക്ക് അത്ണ്ടെങ്കിലും നല്ല രസം ഇണ്ടാവും
ആഹ് ഇജ്ജ് കൊണ്ട്ന്നാക്കലണ്ടാ
ആ എനിക്ക് ഓന് പേരന്നില്ല സ്വപ്പം പോ ഉള്ളൊന്നു ഇടൂ ല്ല അങ്ങനെപ്പാ
രണ്ട് മൂന്നെണ്ണത്തെക്ക്‌ ഇടാല്ല
ഏ
ഒരു കട്ട മുറിച്ചിട്ടന്നെ
ആഹ്
ലേശം ഇട്ടാലോന്ന്റിയാൻ ചില മ്യാഗി ക്യൂബില് ഇതുണ്ട് മ്യാഗിക്കട്ടേലുപ്പ് നല്ലണ്ട്
അപ്പ് ആ അതാണ്ടാവ നല്ലപ്പുണ്ടാവും
ചിലതിൽല്ലപ്പണ്ട് ചിലതിൽഉപ്പ് കുറവാ മ്
അങ്ങനെത് അത് കൊടുനപ്പു അപ്പൊ പിന്നെ ഇതാട് ചിലപ്പോ ഉള്ളി ന്റെ മാപ്പിളക്കെ ഇഷ്ട ഉള്ളിയൊക്കെ നല്ല കൊത്തി അരിഞ്ഞിട്ടൊക്കെ ചെറുതാക്കി അരിഞ്ഞു
എല്ലാ മാഗി ക്യൂബ് എങ്ങനെ ഇട്കാ അത് കുഴക്കുക മസാലയില്
കൊഴക്കല്ലാന്നു എണ്ണ ഒയ്ക്ക ചട്ടിയില് എണ്ണ ഒയ്ക്കാ എന്നിട്ട് ചിക്കൻ മസാലോ നുള്ള് മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പു തീ കൊറച്ച് വെച്ച് ഉപ്പും ഇട്ടിട്ട് ഈ മ്യാഗി ക്യൂബ് അയിലിട്ടിട്ടു ഇളക്കിയിട്ട് അങ്ങനെ ഞാൻ ഇണ്ടാക്കി കൊടുക്കും പിന്നെ ചപ്പും വേപ്പിന്റെലൊക്കെ ഇട്ടിട്ട് അത് ആദ്യം ചെലപ്പല്ലെങ്കി മസാല ഒക്കെ കൂടെ ഒന്നണ്ട് വറക്കും ഒക്കെണ്ട് വറത്തിട്ട് മ്യാഗി ക്യൂബ് അവിടെ പൊടിച്ചൊന്ന് ചേർത്തിട്ട് പിന്നെ കൊറച്ച് എണ്ണ ഒഴിച്ചപാട് ഈ മുട്ടഅങ്ങ് ‌ കൂട്ടി കൊടുക്കും തപ്പും വേപ്പിൻന്റെഇലയൊക്കെ ഇടും അങ്ങനെ ഇടും ആ ആയിക്കോട്ടെ